ഹലോ
ആഹ കേക്കില്ലേ
ആഹ എന്റെ വീട്ടിൽ എന്ത് വളർത് മൃഗം ഉണ്ടോ ഹസ്ബൻഡറ് വീട്ടില് ഉം ലവബർഡ്സ് പിന്നെ എന്താ
ലോവ്ബർഡ്സ് വേറെയൊരു കുന്റെ പേര്
ആഹ ആക്കി ആഹ കിളി ആഹ ആഹ് ശരി ഇങ്ങക്ക് ഈ പൂച്ചനിയും കോഴിക്കളൊക്കെ വളർത്തണ ഇഷ്ടാ
എനിക്ക ഇഷ്ടണ വച്ചാല് ഏ എ വീട്ടിൽ കറ വീട്ടിൽ ഇഷ്ട്ടം അല്ല പുട്ട് എത്ര കുഴപ്പില്ലെ വീട്ടിൽ തവാതിേ
ആഹ ആഹ അകത്തക്ക് ഞമ്മളൊരു ഏക്ക് വരരുത്
ആഹാ അതെ
ഓ ഓരിടടെ വീടാണ് അവിടെ പുറത്ത് വീടിന്ന് പുറത്ത് ഈ പൂച്ചൊക്കെ വ ആഹ എനിക്ക് ഇപ്പൊ തൊടാനും ചെലപ്പോ എന്തോ ഒരു ഇതാ
ആഹ ഇവിടെ ഞങ്ങെ സ്കൂളിൽ പഠിക്കുന്ന സമയത് ഒരു ഞങ്ങളൊക്കെ ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോ ആ കുട്ടി യു പി ൽ
ആഹ
പിന്നെ കണ്ണീല് ചെറുപ്പത്തി കോഴി കൊത്തിന്ന് പറഞ്ന് പറഞ്ഞ കേട്ട ആഹ് കണ്ണിൽ ആഹ കുട്ടീ നേര എണ്ണെച്ചു കത്തി അങ്ങങ്
ആഹ ചെറുപ്പത്തിലല്ലേ ആഹ ആഹ ആഹ
എനേശ ആ കുട്ടിന്റെ കണ്ണിന് വേറൊരു കളറും വേറരിതാകും ഇപ്പോഴും കാണാം ആ കുട്ടെ നമ്മള് വായിക്കണ്ട അയാ പഴ തലൽ പൂവുള്ള ഒരു കോഴിന്ന് എന്താ പറലല്ലേ
പോൂവാൻ കോഴിയോ അങ്ങാണ് ചെങ്ങൻ പൂവൻ ആഹ്
ആ കോഴി ഇന്ന കണ്ടാ കൊത്താൻ വരും ഇന്റെ തറവാട്ടിൽ ഞൻ ഈ സ്കൂള പോയിന്ന വായിക്കിന് കാത്തു നിക്കില്ല കൊത്തകനെ
കഴിഞ്ഞ ജന്മത്തിൽ ഈ എന്തോ ഒരു പാവം ചെയ്തുണ്ടാവും
ആണടി ആ അങ്ങനെയൊക്കെ വിചാരിച്ചി ഞാൻ റൂട്ട് മാറ്റാ റൂട്ട് കൂടെ വേടടി
അള്ളാ അയ വേറെ ആാരക്ക കാണുമ്പോളാാണ് നമ്മുക്ക് ചടപ് ഓടാരും വയ്യ
അയി നിനക്കൊരു കൂടെ സ്കൂളില് പോണ ഒരു ഫ്രണ്ടില് ബസ്സില്
ആഹ്
അപ്പൊ ഓടെ കമ്മെന്റ്സ് സ്റ്റാഡി എടുക്കഞ്ഞപ്പോ ഓൾക്ക് എനിക്ക് ഇഷ്ടല്ല ഇനി എന്നാലും ഓല്ലർക്ക് കമ്മന്റ്സ് സ്റ്റഡി ക്ക് വരും അപ്പ ഞൻ ഓൾക്ക് പണികൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഓള കൂടെഓളക്കൂ തനിയാ ഇതികുടി വരാറോടി
ആഹ എബടെ ഈ കോയി എന്തതു ഇെ കൊത്താവാട്ട അപ്പുറത്ത വൈക്കോ
അള്ളാഹ് ഇയ്യായിട്ടെന്തോരറ്റ് ഒര് ബന്ധമുണ്ട്
എന്തര് പറയുന്നേ ന്റമ്മായെന്തെയ്ത് ഞാൻ ന്ന് തറവാട്ടിലാണേ ൻ്റമ്മായെന്തെയ്ത് അയിനെ ഞാൻങ്ങനെ പറ്ഞ്ഞ് കംപ്ലെയിന്റ് പറ്ഞ്ഞ് പറ്ഞ്ഞ് അയ്നെ അർത്ത് ബിര്യാണ്യെച്ച് ഇന്ക്കെഞ്ഞെ തെന്ന്
ഓം മധുര പ പ്രതികാരം
അതെല്ലെ എൾ കുത്താൻ വന്ന് ഞാ മന്ഷ്യന് ഓടെലാഞാൻ ഞാൻ വെറുതെ അങ്ങ് പോയി ആ പരിസെരത്തെത്ര വീട്ണ്ട് ആളുണ്ട് കൊറേ കാക്കാരൂണ്ട്
അയ്ശെരി ഇവടെ ഏഹ് ഏഹ്
മിന്നൂനോടെന്തോ പക കോഴിക്ക്ണ്ട് പറ്യോ
ഏഹ് ഇവിടെന്റെളാപ്പട്ട്ങ്ങെ ഊട്ടീ പോവുമ്പാ ഉം ബാവാക്കൊര് പൂച്ച പ്രേമ്യാ അവ്ട്ത്തെ ഊട്ടീ പൂച്ചെനെ കൊണ്ട് ചെറ്യേ മ മക്കളേക്കാരം ന്നട്ടയ്ന്നെനെ ഒന്ന് കൊണ്ടന്ന് ആ തൊപ്പണ്ടായിട്ട് നല്ല ഭംങ്ങ്യാണ് ഇന്നത്തീ വെള്ള രോമും കാപ്പി രോമും എട്ക്ക്ങ്ങെനെ കാപ്പി ങ്ങെട് നല്ല പൂനാ ന്നാ പേരിട്ടീന്യേ ട്ടോ ന്നട്ട് പൂനാ പൂ ച്ചെനെ ശെരി തമിഴ്ല് പൂനാന്നാണല്ലോ വിളിക്കാ
ഏഹീ
അപ്പങ്ങെട്ട് എളാപ്പാനെ കണ്ടതോട്ന്ന് വരുടീത് നല്ല രെസം വെല്ല്യൊരു സൈസായിന്യേ വ്ടെ തറവാട്ട്ലേനി അകത്ത്ക്കൊക്കെ വെരും ഏം ന്നടീത് കെട്ക്ക്ണോട്ത്തക്കാ രോമം വെരും ന്നട്പിന്നൊരൂസയ്നെ കാണാല്ലാ ന്നട്ട് നോക്കുമ്പെന്തോ അയ്നാരോ കൊന്ന്ട്ടെടീനെ ഈ എന്തോ കുർക്കനോ നായെന്തെങ്കിലും ഇര്ക്കും ന്നെട്ട് പിന്നെ എളാപ്പ പിന്നേം പോയി അപ്പൊരു ഗ്രെരു ക്രീം കളർ പൂച്ചെനെ വാങ്ങി
ആഹ്
ന്നെട്ട് അത് ദേച്ചേക്ക് പ്രസവിച്ച് പിന്നെവ്ട്ന്ന് അൗ പ്രസവിച്ച പൂ സി അയ്ന്റാ അയ്ൻ്റെ കളറും ഒരു കറുപ്പ് കളററ്യേര്ന്നു ഇന്നട്ടൊരു പൂ ത്ത്നേ ഒടക്കോ പോയി ച്ചേടൊരു കുട്ടി ഏഹ് തള്ള ആ തള്ളെന്താ ചത്തോ എന്തോ അറീലി പിന്നൊരു കുട്ട്യേന്യഅ് വെല്തായി ഇതേ ചേക്കായിട്ടോ ന്നട് പിന്നത്ങ്ങനെ വീട്ട്ലൊക്കെ ഭയ്ങ്കരം അങ്ങനെല്ല രോമോം കുട്ട്യളൊക്കായ്ട്ട് പ്രെശ്നായ്ട്ട് എളാപ്പൊരു വീട്ട് കൊ കൊണ്ടോയൊട്ത്തീന്യെലോ ന്നട്ടവ്ട്ന്ന് ങ്ങട്ടെനെ വെന്ന് പൂച്ചന് ആഹ് പൂച്ച ന്നട്ടവ്ടന്നടീ കൊറച്ചങ്ങൾ വിട്ടാ ഒവ്ടേച്ചാൽപ്പം നമ്മളെ സ്റ്റാൻഡ്ന്ന് വിക്കേമ്ക്ക്ല്ലേ ആഹ് അവ്ട്ക്ക്ല്ലെ അൗ അത്രെക്കെ ദൂരം അയ്ലാറെ ദൂരെണ്ടർഞ്ഞ് കൊറ്ച്ച് ടീ പൂച്ച മണം മുട്ച്ച് മണം മുട്ച്ച് ഞങ്ങളെ വീട്ടിലെന്നെ എത്ത്യെടീയത് എളാപ്പാന്റെട്ത്ത് ഉം
അണീ മീണ്ടാപ്രാണ്യാൾക്ക് നല്ല സ്നേഹാണ്
ആഹ് അതല്ലേ വറിണത് ഈ മനുഷ്യരെ വളർത്തി പോറ്റി വളർത്തിനെക്കാട്ടി നല്ലരു പൂച്ചനെം നായനെം വളർ ത്ത്ണെങ്കി അയ്ന്റെ ദയ കാണിക്കും
അതെ വടെ വിച്ചാപ്പന്റെ മോക്ക് പൂച്ചനെ ഭയ്ങ്കെരെഷ്ടാ
ആഹ്
പക്ഷെ ഇച്ചാപ്പ് അയ് വെറൊരു ഇച്ചാപ്പണ്ട് തൊട്ടട്ത്തന്നെ അവിടെരു സിയുന്ന് പർഞ്ഞാണ്ട് ഒരു പൂച്ചെ
ആഹ്
നല്ല തൊപ്പള്ളെ പേർഷ്യൻ ക്യാറ്റ് ഇന്റെ കല്യാണം കഴിഞ്ഞ ണ്ട് ഇൻക്ക് ഇപ്പളുണ്ട് ആ ഫോൺല് ഫോട്ടോ ത് കഴിഞ് എത്ര ഫോർമെൽറ്റ് ആയാലും ഞാൻ ആഹ് ക്യാമറേലെട്ത്ത ഫോട്ടോ അയില്ണ്ടാവും ഞങ്ങള് വയനാട്ടില് ഞങ്ങള് ഫാമിലി എല്ലാരും ടൂറോയി ഇബടുന്ന് പള്ള്യാണീന്നാ പറയാ ഇബടെ ഈ വീട്ട്ന്ന് പള്ള്യാളി ഇത് പള്ള്യാളി പിന്നെ തറവാട് തറവാടെന്നെ അപ്പ തറവാട്ത്തെ ഓളീം അവ്ടുത്തെ കുട്ട്യള് ഞങ്ങളെല്ലാരും വയനാട്ട്ക്ക് റിസോട്ട്ക്ക് ടൂറോയി
ആഹ്
പോയി തിരിച്ച് വരുമ്പോ കേക്ക്ണ വാർത്തെന്താച്ചാല് അയിന് അയ് ഏതോ വണ്ടീന്റെ അടീല് പെ
അയീ ആഹ് അപ്പയ് ഉള്ള്ക്കാക്കി എവ്ടെ പൊർത്ത്ട്ടെക്കനെ പോല്
അഹ് വേറെ വിച്ചാപ്പൻ്റ വീട്ട്ലേനി
ആഹ് ആഹ് ഓക്കെ ആഹ് ഓക്കെ മൻസ്സിലായി ആഹ്
അപ്പൊ അത് അങ്ങനെ അപ്പൊ അഹ് കൈഞ്ഞാരെ ഒരു സിംബ പർഞ്ഞൊരു പൂച്ച കുട്ടിനെ വാങ്ങീനി
ആഹ്
ഇവട്ത്തെ കാക്കക്ക് ഏഹ് ഇച്ചാപ്പാൻ്റെ മോളെ ഭയങ്കര കാര്യം അപ്പൊ ഓക്ക് ഞാൻ പ്രഗ്നന്റാ മാസത്തില് മൂന്ന് വട്ടം
ആഹ് ആഹ്
എടക്കെടക്ക് വെക്കേണ്ട ആവശ്യല്ലല്ലോ രണ്ട് കൊല്ലം ഓളെ ബർത്ത്ഡേൻ്റന്ന് റിനു മോളെ ബർത്ത്ഡേന്റന്ന് ഇവള് കേക്ക്
കേക്ക്റുക്ക്യേ ആഹ്
അന്ന് അയിന് മുന്നേ ആ പൂച്ചെന്തോ വേറൊരു പൂച്ചായിട്ട് തല്ലൂടിയാണ്ട് എന്തോ ശീണത്തിലൊക്കേനി അന്ന് രാത്രിന്നെ ഞാൻ ഫോട്ടോട്ക്കാം മാണ്ടി കോട്ത്തിനി കസാല വന്ന് കെടന്ന് ഓഹ് കറക്റ്റ് ടൈം കസാര വന്ന് കെടന്ന് ആഹ് പൂച്ച ഞാൻ ഞാൻ കസാരേ ഇരിക്കേനി അവ്ടുന്ന് ഞാനെണീറ്റ് കേക്ക് മുറിക്കുമ്പോ ഫോട്ടോട്ക്കാം വാണ്ടിട്ട് ആ സമയത്ത് ഈ പൂച്ച വന്നാണ്ട് അവ്ടെ കെടന്ന് ഞാന് ആഹ് ഞാൻ അയിമക്കണ്ട് ഇര്ന്ന് ഓളെ ഭർത്ത്ഡേന്ന് അപ്പ തന്നെ ഹോസ്പിറ്റല് കൊണ്ടേയി ഷെ അയിന് ഓൾറെഡി പൂച്ചയായിട്ട് രണ്ടുസം മുന്നെ കച്ചറണ്ടായാണ്ട് വീക്കേനീ അയ്നെ ഹോസ്പിറ്റല് കഴിഞ് രണ്ട്, മൂന്നീസം കഴിഞ്ഞപ്പം ഓക്കത് ഭയങ്കര സങ്കടേനി വല്ല്യാക്കന്റെ ഡീപ്പ്യൊക്കെ ആ പൂച്ചേനി ബാ
ഏഹ് എന്ത്‌ കളർ ഏനീ
ഏഹ്
എന്ത് കളറേനി
അത് സാദാ പുച്ചന്റെക്കാതിരിന്നേ ഒര് ഗ്രേ അയിനേഷം ഇപ്പതാ പിന്നൊര് വേറൊര് പൂച്ചനെങ്ങനെ കിട്ടീനി കഴിഞ്ഞാരപ്പൊരു വയനാട്ട്ന്നൊരു പൂച്ചനെ വാങ്ങീനീ പേർഷ്യൻ ക്യാറ്റിനെപ്പൊ
ഈ പേർഷ്യനേ കാണാ നല്ല രസാലേ വൈറ്റ് കളറൊക്കെ ആവണം
ആഹ് ഇഷ്ടല്ലേഞ്ഞിട്ടല്ല എട്ക്കാൻ ആഹ് എനിക്ക് കാണാൻ ഇഷ്ട
ആഹ് കാണാ ഇഷ്ടങ്ങനെ ഇട് ഒന്ന് തൊടാനൊന്നും തൊടും കൊഴപ്പല്ല എപ്പോഴെങ്കിലും പക്ഷെ അത്‌ടുക്കാനോ ആഹ് ചെലര് കാണടി ചെറിയ മക്കളെ കാണല്ലേ ഇട്ട് പിടിച്ചുകാണ്ട്
വാരി കൊടുക്കും ഇച്ചപ്പന മോളായി ആഹ് ഓൽക്കിഷ് എന്താ പറിയ പൂച്ചത്രയും പൂച്ചനോടും പട്ടിയോടും സ്നേഹള്ളോര്ക്ക് അഹ് വല്ല്യ കാര്യണ് ആഹ് അങ്ങനെ വാണംന്താണ് പക്ഷേ നമുക്ക് കൈയ്
ഞമുക്ക് അത് ശീല ആവായിട്ടാണ് തറവാട്ടിലല്ലേ എന്നുണ്ടാവും അത് ഇമ്മമ്മണ്ടായോണ്ട് കൊറേ കോഴിക്കള്ണ്ടാവും മുട്ടെട്ണ കോഴികളായിരിക്ക എന്നിട്ട് അതിനൊക്കെ ഞങ്ങള പേരാ ഇടാ എന്നിട്ടാ കോഴിക്കളൊക്കെ കേറ്റിട ചുമതല ആ പേരിനുള്ള ആൾക്കാര്കേരിക്കും എന്നിടീറ്റങ്ങൾ ലോകാക ഓടി ചെടിക്ക്ത്രകൊട്ത്തിട്ടിനിയറിയോ പശു ഉണ്ടായി ആദ്യം പാൽ ഒക്കണ്ടായിനി പിന്നെ അഹ് കൊറെ പണ്ടേര്ന്ന് പിന്നെപ്പൊ ഒക്കെ പോത്ത് ചെറിയ പോത്ത് വാങ്ങും ങ്ങട്ട് പിന്നെ വലുതായിട്ട്
വിക്കും ആത് നല്ലൊരു കച്ചോടാ ല്ലേ
ആഹ് ശ് എവിടെ ഈ വാത്ത് കണ്ടണോ ഞങ്ങളേ ഈ വാത്തില്ലേ
പന്നിക്കോട് ആ ഭാഗത്ത്‌ ഒക്കെ ഉണ്ട്
ആഹ് ഈ ഒരു ഞങ്ങളേ ഈ ഭാഗത്ത്‌ക്കേ ഒരു വല്ല്യ വീട് ട്ടോ അടിപൊളി വീട് പക്ഷെ ആ വീട് കൊറച്ച് ഉള്ള്ക്കു അതിന് കൊറേ മുറ്റാ റോട്ട് വരെ മുറ്റ വീടിന്റെ ഫ്രഡ്‌ലെന്നെ ഈ പോത്തള ഏരിയ നറച്ച് പോത്തള് ചാണും ഒക്കെ മണം ആ ഇത് ഒരു കച്ചവടാണ്
ആഹ്
പക്ഷെ ആ വീടിന്റെ ആ ഭംഗിയ ഒന്ന് പോയിറിയ ഫുള്ള് മണും പക്ഷെ നല്ല പൈസ കിട്ടണ ഇതാ പരിവാടിയാ
ആഹ് ആഹ് ഇവിടെ കാളണ്ട് ഇവിടത്തെ കുടുംബക്കാരന്നെണ്
ഏഹ്
ആ കാള ഒര് എന്തോ കാള പോരി കേട്ടിക്കോ
ആ കാള പോര് കണ്ട്ട്ട്ണ്ട് ഉം
ഓൽ പുതിയ മൂന്ന് ലക്ഷത്തിന് പുതിയ ഒരു കാളനേ വാങ്ങി
ആഹ്
ഇവര് ആറര ലക്ഷത്തിനൊരു കാളനെ ചോദിച്ചിട്ട് പോലും കൊ
ഇങ്ങട്ടോ
മൂന്ന് കാള ഓലെ ഒരു വേറെ ഒരു പറമ്പ ഓലെ വേറെരു പമ്പിലാണ് ആല എന്നിട്ട് എന്തോ
എന്ത് ഹലോ ഹലോ കേക്ക്ണ്ടോ പറയുന്നേ കേക്കുന്നില്ലല്ലോ നിന്റെ ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ് കാളപ്പോര് കാളപ്പോര് ആവുമ്പം പുതിയ കച്ചറ ഉണ്ടാവുല്ലോ
ആഹ് ആഹ്
അങ്ങനെ എന്തോ കച്ചറല്ല ഇപ്പന്നരെ എന്തായിന്ന് തീറ്റ്
ആതന്നെ
തരക്കെണ്ടീനി ബെന്ത് പോ- ഓലങ്ങനെ വ ഇനി ആറര ലക്ഷത്തിനൊക്കെ ചോദിച്ചിട്ട് കൊത്തില പറിയുമ്പോ ഒന്ന് ആലോചോക്കാ ഓലെ എത്ര എന്തെട്ക്കണ
ആറില്ല അങ്ങനെയൊക്കെ ചെയ്യണത് മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാര
ഇപ്പന്ത് ജുമാക്ക് പള്ളി പോയി എല്ലാരും
ആഹ് ആഹ് ആസമയത്ത് ആരുണ്ടാവില്ലല്ലോ
ആഹ് ചെന്ന് നോക്കുമ്പോ അത് അങ്ങത്തെ ഒരു ഏരിയയിലാണോ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരണ്ട വിചരിച്ചി ഓല് അയിനായിട്ട് ഒരു ഉള്ളോട്ട് ഒരു സ്ഥലത്താണ് ആ വീട് ഉണ്ടാക്കിയത് തന്നെ ആല ആരും ചെന്നെത്തിപ്പെടൂല കാണൂല സിസി ടിവി ഇല്ല
ഓ
പാവണ്ട് ആലോചിക്കുംമ്പോ അതും രണ്ടു മുന്ന്സം മൂന്ന് ലക്ഷത്തിനറ്റോ ഒരു പുതിയ കിടാവിനെ വാങ്ങീട്ടു അതും
ഉം അത് ശരി
എന്നായികൊട്ടേട്ടോ പ്പവിളിക്കാം